ഹലോ ആഹ് ഓഹ് സുഖമായിട്ടിരിക്കുന്നു
അതെ ഫുഡൊക്കെ കഴിച്ചാ
ആഹ് ഫുഡെക്കെ കഴിച്ചു ചായയുടെ സമയമായല്ലോ ചായ കുടിയൊക്കെ കഴിഞ്ഞോ
ഇല്ല ചായൊന്നും കുടിച്ചിട്ടില്ല
ആണോ ആഹ്
എന്തായിരുന്നു ഫുഡ്ന്ന്
ഫുഡ് ഇന്ന് ചോറായിരുന്നു ഉച്ചക്ക് സാധാരണ ചോറാണല്ലോ
ആഹ് ആഹ് ആഹ് വെക്കേഷനായിട്ട് എങ്ങോട്ടും പോയൊന്നുമില്ലേ
ആഹ് ചെറിയൊരു യാത്ര ഉണ്ടായിരുന്നു ആഹ് ആഹ് അങ്ങനെ ടൂറായിട്ടൊന്നും അല്ലായിരുന്നു നമ്മള ചെറിയ അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോയി
അതെ
ആ ത്രള്ളാരുന്നു
പാടനയാത്ര അല്ലേ?
ആ അനിയത്തിയുടെ കുഞ്ഞിനെ ചോറൂണായിരുന്നു അപ്പ അതിനുവേണ്ടി പോയതാ. ആ നിങ്ങളെങ്ങും പോയില്ലേ?
ആ ഞങ്ങള് ട്രിപ്പായിട്ട് അങ്ങനൊന്നും പോയില്ല.
ആഹ്
ഇവടെ എടുത്ത് ബീച്ച്ണ്ട്
അഹ് ശെരിയാണ് ബീച്ചില് പോവാണ് നമ്മുക്ക് വടെ ബീ ച്ചന്നും ഇല്ല പിള്ളാർക്ക് വല്യ താല്പര്യ ബീച്ചിലക്കെ പോകാന്.
ആ ഇവടെന്ന് നടക്കാന്ള്ള ദൂരള്ളു ബീച്ചിക്ക്. അപ്പ ബീച്ചിലോട്ട് പോവും
അഹ് ശരിയ ആഹ് ആഹ് ആഹ്
ആ പിന്നെ ട്രി വൈട്ട് അങ്ങനെ ഇപ്പൊ മ ഇപ്പ മഴ വന്നില്ലേല്ലോ. പത്താം ക്ലാസ്സിലെ റിസൾട്ടക്കെക്കെ വന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി പോവാന്നൊക്കെ വിചാരിച്ചതായിരുന്നു.
അഹ് ശരിയ ആഹ് ആഹ് ആഹ്
കഴിഞ്ഞേന്റെ മുന്നത്തെ മാസം ഞങ്ങള് ആലപ്പുഴ ബോട്ടിങ്ങിനൊക്കെ പോയിരുന്നു.
പോയിട്ടുണ്ടായിരുന്നു ആ ഞങ്ങക്ക് ഇവടെ അട്ത്ത് പോകാൻ ആലപ്പുഴേ ഉള്ളൂ. നമ്മുടെ അടുത്ത് ആലപ്പുഴയാ ബീച്ച് ഉള്ളത്. മഴയക്കെ ആയത്കൊണ്ട് ഇങ്ങനെ വൈന്നേരങ്ങളിലല്ലേ മഴ ആ സമയത്ത് പോയാലേ പറ്റുള്ളു അല്ലെങ്കില് ഭയങ്കര വെയിലും ഒക്കെയല്ലേ. അതെ അതെ
ഉം ഉം ബീച്ചില് വൈകുന്നേരം തന്നെ പോവാൻ പറ്റുള്ളോ?
അതെ പോക്ക് നടക്കത്തില്ല ആ വെയിലും കൊണ്ടേ. വല്ല്യ പാടല്ലേ ഉം. പിന്നെ?
പിന്നെ എന്താ ചായക്ക് എന്താ ഇണ്ടാക്കല്? ആ സ്കൂളക്കെ തൊർക്കാറായി.
അതെ അതെ ഉം സിനിമയൊന്നും കാണനൊന്നും പോയില്ലേ?
ആ വാഴാ റ്റു കാണാൻ പിന്നെ ആ
ആഹ് ശരി ആഹ് ആഹ് ആഹ് ആഹ് ആഹ് എല്ലാവർക്കു ഇഷ്ടപ്പെട്ടോ?
ആ വാഴാറ്റു ഭയങ്കരായ്ട്ട് ഇഷ്ടപ്പെട്ട് നല്ല സിനിമ.
ആഹാ ആഹ് ആഹ്
അത്പ്പം ഫോണിലും വന്ന് തൊടങ്ങിയല്ലോ ഹോട്ട്സ്റ്റാറിലും കിട്ടാ ഉം ഞങ്ങള് ഫസ്റ്റ്ന്നെ കാണാ പോയി വാഴ റ്റു. ഞങ്ങള് ഫാമിലി എല്ലാരും കൂടിട്ട് ആ കാണാം ഉം
നിങ്ങള് ആദ്യം തന്നെ വന്ന് എറങ്ങിയാല് പോവോ ഫസ്റ്റ്ല് തന്നെ പോവോ?
ആ മിക്കതും അങ്ങനെ എൽ നല്ല റിവ്യൂ ഇള്ള നല്ല സിനിമന്നക്കെ എല്ലാവരും പറയൂലേ അതിനെക്കേ പോവാറുണ്ട് എല്ലാണ്ടേ എല്ലാ സിനിമ എറങ്ങിയാലൊന്നും പോവാറില്ല.
പോവത്തില്ല ആ ആ ആ പിള്ളാർടെ കൂടെ താല്പര്യത്തിനാണോ അതോ നമ്മള്?
ആഹ് പിള്ളാര് എല്ലാരും കൂടി പറയ്ണേന് അന്സര്ച്ചിട്ട് എല്ലാർക്കും കാൺണന്ന് തോന്ന്ണ്. സിനിമക്കൊക്കെ പോവും ഇനിയിപ്പം ദൃശ്യം കാൺണന്ന്ണ്ട് ദൃശ്യം.
ആഹ് അത് ന് റിലീസ് ആവുന്നല്ലേ ഒള്ളൂ ആഹ് സ്കൂള് തോറക്കാറ ആവുമ്പഴേക്കും
ആഹ് ആഹ്
ഉം
മന്ന തോണ്ട് ആഹ് എറങ്ങാണെങ്കിലാണ് സുഖം പോവാൻ
അത് ശരിയാ ആഹ് ഹഹ് ഉം
പിന്ന മാറ്റി മാറ്റി വെക്കല്ലേ ഡേയ്റ്റ്
അതെ ഉം ആഹ് അയിന് പോണന്നുണ്ട് വേറങ്ങും പോയില്ലേ യാ ഇത്രയൊന്നും പോയില്ലേ
യാത്ര പിന്നെ ആതിരപ്പള്ളിക്ക് പോണന്ന് വിചാര്ച്ച്ട്ട്ണ്ട്
അയ് ശരി ആഹ് ഹാഹ്
ഇന്ന് ഇവ്ടെ അത്ര എട്ത്തല്ല ന്നാലും ഒന്ന് രണ്ട് മണിക്കൂറോണ്ട് പോയി വരാന് പറ്റു അതിരപ്പള്ളി പിന്നെ മഴയായപ്പം ഇപ്പ വെള്ള ഇണ്ടാവും അത്കൊണ്ട് പോവാന്ന് വിചാര്ക്ക്ണ് അധികം വെയ്ലായൊണ്ട് വെള്ളം കൊറവായിരിക്കും
അതെ അതെ അപ്പം മഴയുണ്ടല്ലോ ഇപ്പം മഴയാന്ന്
ആഹ് എന്ത് പത്താം ക്ലാസ്സ്ലെ റിസൾട്ട് കഴിഞ്ട്ട് പുവാന്ന് വിചാരിക്ക്ണ്ട് പിന്നെ ജോലിയക്ക ഇണ്ടാവണീന് അൻസരിച്ച് എന്ത് ഏച്ചി
പത്താ ക്ലാസ്സിലാണോന്ന്
ഞാ പത്താ ക്ലാസ്സിലല്ല
അല്ല മോന് മോ കുഞ്ഞ്
ആഹ്
അഹ്സരി
ഞാ മാരീഡാല്ലാ
അല്ലെ അത് സെരി പിന്നെ ആരാ അനിയനോ വല്ലോ ആണോ ഓ ഓഹോ അത് ശരി അഹ്ആഹ് ഹാ അത് ശരി അപ്പൊ എന്നെ വേറെ ജോലിയെല്ലാം ചെയ്യുന്നുണ്ടോ
ആഹ് ജോലിയൊക്കെ ചെയ്യ്ണ്ട്
അഹ് ശരി ആഹ് ആഹ്
ആഹ്
ആഹ് അങ്ങനൊക്കെ ഉം പ്പോ എങ്ങനാ വീട്ടില് ഫുഡൊക്കെ ഉണ്ടാക്കോ അതോ
ആഹ് ൻക്കി കുക്കിങ്ങ് ഭയങ്കര ഇഷ്ടാണ് എല്ലാംകുക്കിയും ആ കുക്കിംഗ് ബേക്കിങ് ഒക്കെ ഭയങ്കര ഇഷ്ട
അഹ് ശരി ആഹ് അഹ്
ആ അങ്ങനെ കേക്കൊക്കെ സെല്ല് യ്യാറുണ്ട്
ഉണ്ട് അഹ്സെരി ആ വീട്ടി തന്നെ ഉ ണ്ടാക്കി ആ
ട്ടി തന്നെ ണ്ടാക്കിയിട്ട് കൊടുക്കും
എങ്ങനെ ഓൺലൈൻ ആയിട്ടാണോ ഓൺലൈനായിട്ട് കൊടുക്കാണോ അതോ
ആഹ് നമ്മള് ഫാമിലി വാട്സപ്പ് വഴി ഓർഡർ കിട്ടും
അഹ് ശരി ആ
ആഹ് ആഹ് ഫാമിലി പിന്നെ നമ്മള് സ്റ്റാറ്റസ് ഇടുന്ന കാണുന്നവര് നമ്മളെ നമ്പർള്ളർക്കൊക്കെ കിട്ടും പക്ഷെ എടുത്ത് ദൂരം നോക്കിട്ടട്ടോ കൊടുക്കണത് അധികം ദൂരത്തൊക്കൊന്നും അങ്ങനെ കൊടുത്ത് തൊടങ്ങിട്ടില്ല അത് നമക്ക് ലാഭം ഇണ്ടാവൂലല്ലോ
ഉം
ഡെലിവെറിണ്ട് പിന്നെ അത് മെൽറ്റ് ആയി പോവുലേ
അതെ ആഹ് ഇതെങ്ങനാ നിങ്ങൾ കൊണ്ട കൊടുക്കോ അതോ
ആഹ് കൊണ്ട കൊടുക്കും നമ്മപ്പൊ ആഹ് ഇന്നാണ് ഓർഡർ തരണെ ഇപ്പൊ നാളക്കുള്ള ഓർഡർ ഇന്ന് ഇട്ക്കൂല അങ്ങനെടുക്കൂല ഡെ ഒരു ദിവസം മുമ്പ് തരണം ഓഡർ പിന്നെ അത്ര അർജന്റ് ആണെങ്കിലൊക്കെ എടുക്കും
തന്നെ പോവാണോ അതോ ആരെലും ഉണ്ടോ കൊണ്ട് കൊടുക്കാനൊക്കെ ആൾക്കാര്ണ്ടോ
ആഹ് ഞാൻ തന്നെ ഡ്രൈവെയ്ത് പോവും
പോകും അത് ശരി ആഹ് ആഹ്
ചെലോര് വന്ന് വേടിക്കും ചെലോര് പറയും കൊണ്ട് തര്ണം
അത് ശരി
ഞാൻ പിന്നെ ഇങ്ങനെ ഗിഫ്റ്റും ക്രാഫ്റ്റും ഒക്കെ ചെയ്യാറുണ്ട് അതും ഡെലിവറി ചെ
ആഹ് ആഹ് ആഹ്
നമ്മളിപ്പോ സർപ്രൈസ് ആയിട്ടൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കൂല്ലേ
അത്ശരി ആഹ് അങ്ങനെ അ ആഹ്
ആഹ് ഇപ്പൊ കസ്റ്റമൈസെയ്ത് ട്ട് നമ്മക്ക് ഇഷ്ടള്ളത് പറയണ സാധനങ്ങളൊക്കെ അയ്ല് വെക്കും കുട്ടികൾക്കാണെങ്കി സ്കൂളൊക്കെ തൊറക്കുമ്പോ സ്കൂൾന്റെ കൊണ്ടോണ സാധനങ്ങള് ബുക്ക് പേന പെൻസില് ഹൻ സാധനങ്ങള് പിന്നെ മിഠായി ആഹ് ആഹ് അങ്ങനെ ഓരോ സാധനങ്ങള് ക്കെ ഓരോരുത്തര് പറയണെനന്സരിച്ചിട്ട്
അത് ശരി ചെയ്യും ഇന്ന്പ്പോ പ്രത്യേകിചൊന്നും ഇല്ലായിരുന്നോ ഇന്ന് ഒണ്ടാക്കിയൊന്നും ഇല്ലേ
ഇന്ന് ഇപ്പോ സ്നാക്സ് ആയിട്ട് അല്ല ഡെസേർട്ട് ആയിട്ട് ഞാന് മാങ്കോ സാഗോ ഇണ്ടാക്കി
അത്ശരി അ ആഹ്
മാങ്ങയും പിന്നെ തേങ്ങാപ്പാലും പിന്നെ മാങ്ങരിഞ്ഞതും പിന്നെ ചൗവരി ആഹ് പിന്നെ കസ്തൊക്കെട്ടട്ടോ. മാങ്ങ ജൂ ങ് തേങ്ങാപ്പള്ളില് ജ്യൂസ് അടിക്ക
ആഹ് ആഹ്
ന്റെ മാങ്ങ അരിഞ്ഞിടാ പിന്നെ അതില്. വേകോ എന്തോന്നാണ് ഈ ചാവ്വരി വേവിച്ചതും. പിന്നെ കസ്ക്കസ്സുട് ന്നിട്ട് നല്ലോണ്ണം തെളപ്പിച്ച കഴിഞ്ഞാല്. കൊറച്ച് കട്ടീല് അടിക്കണം ജ്യൂസ്.
ആഹ് ആഹ് ആഹ് എല്ലാത്തരം കേക്കും ഉണ്ടാക്കോ?
ആഹ് ഉണ്ടാക്കിക്കൊണ്ട ആഹ് ആഹ് പിന്നെതെ എ പെട്ടെന്നുള്ള ഓർഡെറ് ആണെങ്കില് വാനില കേക്ക് മാത്രം ഉണ്ടാക്കുള്ളോ. അല്ലെങ്കിൽ ചോക്ലേറ്റ്. ആഹ്, ആഹ കസ്റ്റമ അതുപോലെയിപ്പോ ഒരാഴ്ച മുൻപ് പറയ ആഹ ബേസ് മിക്കതിന്റേത് ഇപ്പോ വാനില ബേസ് ആയിരിക്കും. ചോക്ലേറ്റിന് മാത്രമാണ് ചോക്ലേറ്റ് ബേസ്. റെഡ് വെൽവെറ്റിനും, അങ്ങനെത്തെ കേക്കിനെക്കെയാണ് പിന്നെ വേറെ ബേസ്. ഇപ്പൊ മാങ്കോ കേക്ക്. അതുപോലെ പൈനാപ്പിൾ കേക്ക് അതിനൊക്കെ വാനില ബേസാണ്. അതില് നമ്മെള്. ഷുഗർ സിറപ്പും നമ്മെള് പിന്നെയാണ് ക്രഷ്ഒക്കെ ഒഴിക്കണത്. അല്ലെങ്കിലൊക്കെ വാനിലാണ്. പക്ഷെ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മെക്ക് റെഡ് വെൽവെറ്റ് വേണം. അല്ലെങ്കേ അതിൽ ഇന്നത് വേണം. അങ്ങനെ കഷ്റ്റം ഇന്ന് പറയണെങ്കിൽ നാളെക്കെ അതൊന്നും പോസിബിളല്ല. നമ്മെള് കേക്ക് ഉണ്ടാ ക്കി അത് ചൂടാറി, പിന്നെ അതിനെ മുറിച്ച് അങ്ങനെ പിന്നെ. കം കോട്ട് ചെയ്ത് അങ്ങനെയെക്കെ വെക്കും മ്പേക്കും ങ് ടൈമു വേണം കേക്ക് സോക്ക് ആവാന്.
അപ്പ നമ്മെള് എത്ര ദിവസ എങ്ങനെയാ പറയേണ്ടത് നമ്ള്? ഇന്ന സ് ഇത് വേണോ നമ്മെള് ഒരു ദിവസം മുമ്പ്.
ആഹ് മറ്റന്നാൾക്ക് വേണേങ്കില് ഇന്ന് പറഞ്ഞാ മതി.
അസ് മുമ്പ് തന്നെ പറയണോ. ആഹ് ഹ ഹഅല്ല നമ്മെള് പെട്ടെന്ന് പറഞ്ഞാല്.
ആഹ പെട്ടെന്ന് പറഞ്ഞാല് ആരും എന്തോന്നാണ് കേൽക്കൂല കാരണം. ഇണ്ടാക്കാനും. സമെയം വേണം. പിന്നെ ഇത് തണുത്താലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതില്. ഷുഗർ സിറപ്പ ക്കെ ആഹ ഇതൊന്ന് തണുത്താലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവെല്ലോ അല്ലെങ്കില് ചൂടോട് ക്കെനാ കേക്ക് നമുക്ക് മു നമുക്ക് മുറിച്ച് ക്രീം തേക്കാൻ പറ്റില്ല. മുറിക്കണെങ്കിൽ ചൂടാറണം. മുറിക്കമ്പ ചൂടുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പൊടിഞ്ഞു പോവും.
ആഹ് ആഹ് ഹാ ആഹ ഇത് എങ്ങനെയാ വെല്ല് പഠിച്ചതാണോ വെല്ല യൂട്യൂബൊക്കെ കണ്ട്?
ആഹ് ഞാന് കൊറോണയില് കൊറോണയിലാണെന്നോ ന്നണ് പഠിച്ചത്. ആഹ് ഞാന് കോഴ്സ് എടുത്ത് പഠിച്ചതല്ല. എനിക്കിഷ്റ്റാണ് കുക്കിങ്. അങ്ങനെ ഞാൻ സ്വന്തവായിട്ട് ചെയ്ത് നോക്കി പഠിച്ചു പിന്നെ. എന്തെങ്കിലുംഇതൊക്ക ഉണ്ടാക്കണെങ്കിൽ യൂട്യൂബ് ഒക്കെ നോക്കും.
അത് ശെരിയാ
ഉം
ആഹ് മ് കുക്കീസ് ഒക്കെ ഒണ്ടാക്കുവോ?
ആഹ കുക്കീസ് ഒക്കെ ഉണ്ടാക്കും.
അത് ശെരിയ. അതിനെക്കെ ഓർഡെറ് വെരുന്നുണ്ടായിരിക്കും അല്ലേ?
ഇല്ല. കുക്കീസ് ഒന്നും ഞാൻ ഓർഡെറ് എടുക്കാറില്ല. അതെ നമ്മെള് അതിന്. ഇപ്പൊ ഒരാൾ ഓർഡെറ് തന്ന്. പക്ഷെ അതേ ഫ്ലേവെറെന്ന ആയിരിക്കില്ല വേറെയാള് ഓഡെറ് തരാ. അപ്പൊ നമ്മെള് മെഷറ് ചെയ്തിട്ടുണ്ടാക്കാന ത്ര അങ്ങനെയൊന്നും ഞാൻ ചെയ്ത് തൊടങ്ങിട്ടില്ല. ഇത്രയെണ്ണമുണ്ടാവാനിത്ര മെഷർമെന്റത് ചെയ്തുതുടങ്ങിയിട്ടില്ല നമ്മളാനമ്മളെ യൂസുചെയ്യുമ്പം പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുന്നല്ലാണ്ട് കുക്കീസൊന്നും സെയിൽ ചെയ്തുതുടങ്ങി
അതു ശരിയാ, ആഹ്
എന്നാ ശരി ചേച്ചി പിന്നെ വിളിക്കാം
ആഹ്, ശരിയെന്നാ
ഓക്കെ ശരി
ഓക്കെ